ആഹ് കേക്കാവോ?
ആഹ് കേൾക്കണ്ട്
ആഹ് ഫുഡ് കഴിച്ചു ഇച്ചിരി കഞ് കുടിച്ച ചെറിയൊരു പനിക്കോള് അപ്പൊ ഹം
അയ്ശെരി ഇപ്പ എല്ലായിടത്തും ഉണ്ടല്ലോ
ആഹ് ത് പണ്ടൊക്കെ പനി വന്ന കഴിഞ്ഞാൽ ഇച്ചിരി ദേഹത്ത് വേനയോ ഒരു രണ്ടു ദിവസം ഒരു പാറം കന്ന മാറുവായിരുന്നു ഇപ്പം കണ്ണും മൂക്കും എല്ലാം വേദനയാ
ആഹ് വയറൽ പനിയല്ലേ പല്ലടത്തും ഉണ്ടല്ലോ ഇപ്പൊ മക്കള സ്കൂളൊക്കെ പറഞ്ഞേക്കാം ഒക്കെ പനിയ ആാണ്ന്ന്
ഉം ഈ പണിയാണെങ്കിൽ മക്കളെ വിടാതിരിക്കുവാണെങ്ക കൊഴപ്പമില്ല ഇവര് ചിലരുണ്ട് അങ്ങ് വിടും
വിടും എന്നിട്ട് വേറെ മക്ക മുമ്പാടെ അതാണ്ട്ണ്ടാവും പിന്നെ അപ്പൊ അപ്പൊ ഇതിന ക്ലാസ് ഒന്നായിട്ടവിടെ ഇതാവും
ആളെ
ഉം അത് ഞാൻ എപ്പഴും പറയന്നതാ ഒന്ന് വിടാതെ നിന്നുകൂടെ എന്നാ എല്ലാം മക്കളെയും ഒന്ന് കരുതി കൂടെ അറയും ഞൻ
ആഹ് അത് എന്തായാലും കുഞ്ഞു പിള്ളാരല്ലേ വല്ല കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളോരാണ് പിന്നെ മാസ്ക് ഒക്കെ വെച്ച് അവർക്ക് അറിയാ പറഞ്ഞു കൊടുത്താ
അവർക്കറിയാം അത് ഇങ്ങനെയാണ് എന്നുള്ളത് ഇപ്പത്തെ മറ്റൾക്ക് അറിയില്ലല്ലോ ചെറിയ കുട്ടികക്ക്
ഉം അതെ
ഉം അൈന നല്ല തലവേദനയുണ്ട് പറഞ്ഞേക്കണ പനിയും വേദനയും മേൽ വേദനയും കണ്ട് പനി മാറിയാലും തലവേദന മാറില്ല എന്നൊക്കെ പറയണ്ട്
ഉം അതെ അതെ
ഉം
ഇപ്പം ഭയങ്കര വൈകാഴകകളാ മനുഷ്യന്മാർക്കല്ല
ഓരോ അസുഖണ്ട് ഇണ്ടാവല കാലാവസ്ഥ മാറുന്ന അനുസരിച്ച് ഓരോ അസുഖംണ്ട് വരുകണ അറിയാം
ആഹ് ആഹ് ആഹ്
ഉം പിന്നെന്താ വേറെന്താ
ഈ ഓൺലൈനിന്നൊക്കെ ഡ്രെസ്സൊക്കെ വാങ്ങിക്കാറുണ്ടോ
ഓൺലൈനിന്ന് ഡ്രസ്സ് ഞാന് പിന്നെ ഓൺലൈൻ പിന്നെഓഡ്രസ്സ് ഓഡർ കൊടുക്കലണ്ട്
ആഹ് ആഹ് ആഹ് അങ്ങോട്ട് കൊടുക്കാറുണ്ടോ
ആഹ് പുറത്തേക്ക് ആഹ് ആഹ് ആഹ്
ആ എവിടെ സ്വന്തമായിട്ടുണ്ടോ സ്റ്റിച്ചിങ്
സ്റ്റിച്ചിങ് ഞാൻ ഞാൻ ഇവിടെ വീട്ടിൽ സ്റ്റി ചെയ്യും
ആഹാ എത്തറുയാ അവിടെക്കെ തയ്യക്കൂലി
അയിന് ഞാന് അതിലോടത്ത് റൈറ്റ് തന്നെയാണ് ഇപ്പൊ യൂണിഫോം അടിച്ചിട്ട്ഞാൻ ഓരോ കൂട്ടത്തിനവിടെരുന്നൂറ്റമ്പത് ചച്ച വാങ്ങിയത് പക്ഷെ ഇവിടുന്ന് എല്ലാരുംന്നെ ചീത്ത പറയും നല്ല വിലയാണ് അത്രയേ വാങ്ങിയത് തത് ആം ഇവിടെ നാട്ടിലുള്ള നില പിന്നെ എന്താ അറിയോ ഇവിടെക്കെ ഈ നാട്ടും പ്രദേശം ഈ നമ്മള് പൈസ നേരെ വാങ്ങിയാ പിന്നെരൊക്കെ പുറത്തേക്ക് കൊണ്ട കൊടുക്ക ആ പുറത്തക്ക് കൊണ്ട് കൊടുക്കണെങ്കിൽ രണ്ടായിരം പടിക്കൂലി ഓർക്കു കൊടുക്കേണ്ടിരു
ആഹ് ആഹ് ആഹ്
ആഹ് ഏ പിന്നെ ഒരു നന്നൂറ്റി അൻപത് എന്തായാലും ഓപ്പണില്ലാത്ത ഒരു ചുരിദാർ അടി ക്കൂലി കൊടുക്കണം ഉം
അല്ല അവിടെ സാധാ ചുരിതാർ ഒക്കെ തയ്ക്കാനോ
ഏത് സാധാ ഓപ്പ് ഉള്ളതോ
ആഹ്
മുന്നൂറ് മുന്നൂറ് ടോപ്പ് മാത്രോ
ആഹ് ടോപ്പ് മാത്രം
ഏഹ ടോപ്പ് മാത്രം അടിച്ചും നൂറ്റി അൻപോക്ക മതി
അയ്യോ ഇവിടെ അഞ്ഞൂറിന് താഴോട്ടോ ഒരു പരിപാടിയില്ല
ഹേ അയ് ചെലരൊക്കെ പറയേണ്ട അങ്ങനെ അത് ചെ നമ്മള് വീട്ടിൽലിരുന്ന്ങ്ങാണ്ട് അത്ര വാങ്ങാൻ പറ്റില്ല ഒന്നാമത്അറിയാം നമക്ക് വാടകയോകാര്യങ്ങളൊന്നും ഇല്ലലോ ഞാൻ പോയിന് കടയിൽ ബൊട്ടിക്കൽ അടിച്ചിന അന്ന് അവിടെ ഭയങ്കര റെയ്റ്റ് റ്റ ആയിരത്തി അഞ്ഞൂറൊക്കെ വാങ്ങണണ്ടായിന് അവിടെ എന്താറിയാ നമ്മുക്ക് സ്റ്റാഫ് ക ഓലെ പണിക്കൂലിയും കൊടുക്കണം വാടകയും കൊടുക്കണം
ആഹ് അതെ അതെ
ആഹ് അപ്പ പിന്നെ അത് വാങ്ങ നമ്മ വീട്ടിലകുമ്പ നമുക്ക് പ്രത്യേകിച്ച ഒന്നും ഇല്ലോ ആ നൂലിന്റെ പൈസ എല്ലാ അ കണുള്ളു
എന്നാലും സമ്മ സമ്മ് നമ്മുടെ സമയം
അതുണ്ട് സമയമുണ്ട് ആ അതുണ്ട് നമ്മള് മനക്കട്ട് തന്നെ ഇരിക്കണം ഉം യൂണിഫോമ അയി അന്താ അറിയോ ചെറിയ എന്ത തോന്നിയ ആള് നമ്മള അങ്ങോട്ട് നമ്മളേന്ന് അത്ര മതിയല്ലോന്നുള്ള അൽക്ക് കൊണ്ടുവന്ന വരു പിന്നെ ആരാണ് പറയുമ്പോ ഒരിക്കെ
ആഹ്
ആ അപ്പൊ യൂണിഫോം അല്ലേ യൂണഫോം അടിച്ചല് ലൈനിങ്ഒന്നും ഇല്ലല്ലോ സാധാ ഇതല്ലേ എടുക്കോ പാർട്ടി വെയർ ഒക്കെ ആണെങ്കില് നാന്നൂറ് നാന്നൂറ്റി അമ്പതൊക്കെ വാങ്ങും കാരണം അടിച്ചണെങ്കിൽ അത്യാവശ്യം പേടിയും ധൈര്യം ഒക്കെ ആണംമഹ് ഹ്
ആഹ്
ആഹ് ആഹ് അപ്പൊ അങ്ങനെ ഉണ്ടാക്കും ഉം ഇപ്പം കഴിഞ്ഞിട്ട് ഇനി ഇപ്പൊ രണ്ട് മാക്സി കൂടി അടിച്ചാനുള്ളൂ നയിറ്റിതുണി യൂണിഫോമും സീസണൊക്കെ കഴിഞ്ഞില്ലേ
ആഹ് അതെ
ഇനി ഉണ്ടാവില്ല ഇനി ഇങ്ങനെ എപ്പ എപ്പോളോ ഓരോ ചുരിദാർ രണ്ട് മാക്സി അങ്ങനെക്കെ ഇനി കിട്ടതുള്ളു ഇന്നലെകടേലൊന്നും പോവാനേ പ പോയിന് അ പോയിനന്നൊക്കെ രാത്രി ആവാ വീട്ടിലെത്താന് അപ്പൊ പിന്നെ മ മക്കക്കും കെതേട് ന മ്മക്കും കെതിടാ അങ്ങനെയണ്ട് പിന്നെഞാൻ നിർത്തിവച്ച് വീട്ട് ന്ന് ചെയ്യായാ ര് ച്‌
ആഹാ
ഉം നമ്മള് വരുമ്പോത്തിന് ഓലെ അവട വെടെലും ഇങ്ങനെപോയി നിക്കും തറവാട്ടിലോ അപ്പർത്തോഇപ്പർത്തോ ക്കെയായിട്ട് അപ്പോ ഓരന്നെ പറയും നേരത്തെ വന്നൂട നേരത്തെ വരെ നമുക്ക് പറ്റൂല നമ്മള് ഇട് ക്ക്ണ പണി തീർക്കാതെ നമുക്ക് പോരാൻ പറ്റൂല്ലല്ലോ
ആഹ് അത് ശരിയാണ്
അപ്പൊ പിന്നെ അങ്ങനെ ഇന്നെ അവസാനം നിർത്തി ഈ വെക്കേഷനിൽ നിർത്തിയതാ
ആഹ് ആഹ് ആഹ്
ഉം വെക്കേഷൻ ല് എന്തായാലും പോകാൻ പറ്റൂല റ്ഞ്ഞപ്പം പിന്നെ അന്നാ ലീവ് ഇട്ത്തങ്ങാ ണ്ട് പോന്നതാ പിന്നെ ആട്ട് പോയില്ല
ആണല്ലേ
ഒരു വിളിച്ചീനിയാ പ്യാന ഇല്ലാർഞ്ഞക്ക തൽക്ക ഇപ്പൊ കുറച്ച് ഇത് വരാനായില്ലാറ്ഞ്ഞട്ട് നിർത്തിയതാ
ആഹ് അതുകൊണ്ട് ഉം അവിടെ വല കൊറവ് ഞങ്ങള ഇവിടെക്കെ എല്ലാ സാനങ്ങൾക്കും ഭയങ്കര വലയാ
ഉം അഎല്ലോട് ത്തു ചെലോട്തൊ കൊണ്ട് ഇനി അങ്ങാടിക്ക് അറങ്ങാണെങ്കില് നിങ്ങള് പറഞ്ഞ പൈസ അഞ്ഞൂറിൽ കീപ്പെട്ടൊന്നും അങ്ങാടിൽ ഇണ്ടാവൂല
ആഹ്
ഉം ഞാൻ പറയാ എവിടെങ്കിലുപ്പോ ഇങ്ങനെ പറയിലുണ്ട് അല്ലാരും സംരംഭായിട്ട് ഇങ്ങനെഓരോര് ത്തർക്ക് തുണിയൊക്കെ വെട്ടികൊടുക്കും ക്കും വീട്ടിന്ന് സ്റ്റിച്ച് ചെയ്ത് തന്നാ മതി ഞാൻ പര അങ്ങനെഉള്ളോരൊക്കെ കണ്ടാലും ഇന്നവീട്ട്ന്ന് എറങ്ങേണ്ടില്ലേയ് നി
ഹാവേ
നമുക്ക് പീസെ പീസ് ഓല് കൊണ്ട തരും ഓല് പറയണ ഡൈറ്റിന് ഇപ്പൊ കൂട്ടി കൊടുത്താ മതിയാറിം
ആഹ്
ഉം അങ്ങനത്തോരൊന്നും അയ് ന് വിടെ ആരാള്ളോ ന്ന് പോലും അറിയില്ല
ഒരു മണിക്കൂർ കൊണ്ട് തയ്ച്ചു തരുന്നവരൊക്കെയുണ്ട്.
ആ അതാ പറഞ്ഞത് അങ്ങനെവുമ്പോ ഓലയ് ന്ന് ള്ള റൈറ്റ് ഓല് വാങ്ങുവേ ഇപ്പൊക്കെ അയ്ന് എന്താ അറിയോ പണ്ടത്തെ പോലെല്ലല്ലോ ഫുള്ള് മോട്ടർ പവർ പവർ മിഷീനല്ലേ
ആ ആഹ്
അത് കട്ട് യ്യാനും മിഷീന് ഒന്നിനും ഇതില്ലല്ലോ ഇപ്പോ ബുദ്ധിമുട്ടില്ലല്ലോ
ആഹ്
ഉം പെട്ടെന്ന് പണി തീരും ആ പൊക്കെ മിഷീനല്ലേ
ആഹ്
അവിടൊക്കെ ഒന്നായിറ്റ അ ട്ടിഅണ്ട് വെച്ച് ങ്ങാണ്ട് ഒര റ്റ വെട്ടല കട്ട റൈത കട്ടറൊന്റെ
ആണോ
ഉം മെഷീന് അപ്പൊ അപ്പൊ ആവുമ്പോ നമുക്ക് പണി ഇല്ല ഇതാണ് സമയംല്ല ഇതാണ് പോം പണ്ട് സമയല്ലേ നി ദിവസം എത്രോത്സവം എത്ര ഈസം എന്നൊക്കെ പറയേണ്ടേനി
ആഹ്
ഉം ഇപ്പൊ തരക്കുള്ളോ ൽക്ക് വേ വേ കൊടുക്കാ കല്യാണ കല്യാണത്തിന്റോ ക്കെണങ്കില് ആ ഡൈറ്റിന് ഇപ്പളേ ഒരു ബുക്ക് ബുക്കയ്ത് വെച്ച് ണ്ടാവും
ആഹ്
ഉം
പിന്നെ വേറെന്താണ് അല്ല അപ്പൊ കല്യാണത്തിന് തയ്ക്കുന്നതിനൊക്കെയോ ഡ്രസ്സ ഒക്കെ തയ് തയ്ക്യാണോ അതോ
അയിന് അങ്ങനല്ല ഡ്രസ് ഇപ്പൊക്കെ ഡ്രസ് കോഡ അല്ലേ കൂടുതല് ഞങ്ങള് മുസ്ലിം മലബാർ ഏരി യിലൊക്കെ കണ്ടില്ലേ മൊത്തം ഡ്രസ് കോഡ ആണ് ഒരേ കളർ ഒരേ മോഡല്
ആഹ്
അതൊക്കെ തുണി എടുത്ത് ഓല് എന്താ ശീലണ്ട് കൊണ്ടരും എന്നിട്ട് ഫോണിൽഒരു ഫോട്ടോ ഫോട്ടോ കാട്ടി തരും
ആഹ
ആ ഒരേ പോലെ ആവണം പറഞ്ഞാട്ട് അപ്പൊ പിന്നെ അത് ഒരേ മാതിരിയാണ്ട് അട്ച്ചണ്ടിരും
ആഹ
അയ്ന് നമ്മക്ക് നല്ല സമയം പുടിച്ചും അഹ് പലേ മോഡൽ വെച്ച പ്പൊ പിന്ട്രെസ്റ്റന്നെക്കെക്കാരം ഫോട്ടോ എടുത്തു കൊണ്ടരൽ
ആഹ ആഹ ആഹ്
ഉം ഫോട്ടോ പിന്നെ ഓല് നമ്മക്ക് വാട്സആപ്പ് ചെയ്തു തരും അയി നനുസരിച്ച് അതേപോലെ വെട്ടണം വെട്ടിഅടി ച്ച് കൊടുക്കണം അത് നന്നായില്ലെങ്കിൽ ഓര് വരും ഓരോരുത്തരും ഇട്ടോക്കും അഹ് അവി അവിടെ എന്തേ കുഴപ്പം ഇവിടെന്തേ കുഴപ്പം ഉണ്ടങ്കി ഒക്കെ പിന്നെ നമ്മള് കഴിച്ച് അടിച്ച് കൊടുക്കണം
ആഹ് ആഹ്
ഒഴിവുണ്ടാവുല കടേ പോയാ പിന്നെ ഒഴിവുണ്ടാവുല്ല വീട്ടീന്നാകുമ്പോ പിന്നെ നമുക്ക് നമുക്ക് വാണ്ടുമ്പോ അങ്ങനെ ചെയ്താ മതി
ആ അ
ഉം
അയ് ശരിയാണ് ഇപ്പൊ എന്തൊരു അപകടങ്ങളല്ലേ റോഡ് അപകളും അപകടം
ഇവരങ്ങ് മരണപ്പാച്ചില ഇപ്പ എല്ലാ ആൾക്കാർക്കും ദിർതിയ
അയിന് എല്ലാർക്കും ജോ എല്ലാരും പുറത്തിറങ്ങണോരാണേ
ആഹ്
അതാണ് അതില്ലേ രാ ഇപ്പൊ രാവിലിം വൈന്നേരും തീരെ നമുക്ക് പുറത്തറങ്ങാ വജ്ജാ കാരണം ഒക്ക പോണോലാണ് പിന്നെ ഒരു ഉച്ചക്കേ കുറച്ചൊരി ഇത്ണ്ടാവുള്ളൂ ഒരു ട്രാഫിക് കുറയുള്ളു
ആഹ
ബ്ലോക്ക് ഉം ക്കെ വൈകുന്നേരക്കായ എന്തോരം തിരക്കാറിയോ നമ്മള് സ്കൂൾ വിടണ സമയത്തൊക്കെ
ആഹ
ഉം ഇവിടെ കാക ഇങ്ങോട്ട് ആ ഏരിയക്കെ ആകെ രണ്ട് ബസ്സേ ഉള്ളു തൂങ്ങി വൽഞ് പോരണ്ടീനി എന്നാത്തന്നെ ഇവിടെ എത്തുമ്പോ രാത്രിയാകും ചെയ്യും
ആ
ബുദ്ധിമുട്ട്ന്നേണ് പിന്നെ എന്താ പഠിച്ചേ മറക്കണ്ടല്ലോ വിചാരിച്ചാണ്ട് അങ്ങനെ പോകും
ആഹ്
ഉം പഠിച്ചല്ലേ പഠിച്ച ഇറങ്ങീട്ട്പ്പൊ ഒരു ഒന്നരല്ലോ രണ്ടോലാവാനായി
ആ ആ
ഉം
ഇപ്പം കണ്ടില്ലേ മറ്റേ ഒരു പെണ്ണ് ആണെങ്കി അവരുടെ കല്യാണത്തിന് സമ്മതിച്ചില്ല അച്ഛനും അമ്മേയും അപ്പത്തേക്കും ആഹ ഒരു പെങ്കൊച് ഒരുത്തനുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു അപ്പം വീട്ടിൽ പറഞ്ഞപ്പോഴത്തേക്ക് അത് സമ്മയിച്ചില്ല എന്തോ കാസ്റ്റോ ഇപ്പം ആൾക്കാർക്ക് ഓരോന്നു ഉണ്ടല്ലോ എന്തോ ഉം അപ്പൊ സമ്മയി ചില്ല അതിന് ആ അവനും, അവളും. കൂടെ കൂടിട്ട് അച്ഛനേയും അമ്മയും അനിയത്തിയെയും കൊന്നെന്ന്. മനുഷ്യന്മാരുടെ ഓരോരോ അവസ്ഥകള്
അത്രയും ആണ് ഇപ്പൊ
ആഹ്
ഓരെക്കാട്ടിലൊക്കെ ഉം പ്രണയെ അത്രയും വലിയതാ.
ആ അത്രന്നെ എന്തോ പ്രണയം ആയാലെന്നാ രണ്ട് ഒരു കൂടിപ്പോയ ഒരു വർഷം അതിനപ് പ്പുറം ഒരു പ്രണയവും ഇല്ല
ഒരു പ്രണയവും ഉണ്ടാവൂല അതൊക്കെ ഇപ്പത്തെ ഓല ഒരിത് മാത്ര
ആഹ് ആഹ് ഈ കല്യാണം കഴിഞ്ഞവരോട് ചോദിച്ചാൽ മതി പ്രണയത്തിന്റെ കാര്യവെല്ലാം അവര്
ആഹ് അവര് അത് അതാ പറഞ്ഞെ കല്യാണം കഴിച്ചോലോട് ചോദിച്ചാ മതി ആ എത്ര കാലം ഉണ്ടാവൂന്ന്
ആഹ്
മക്കളായാൽ അത് പകുതിയിലേറെ കുറയും പിന്നെ അങ്ങോട്ട് അങ്ങനെ അങ്ങനെ ഒരു
എത്ര വർഷം പ്രേമിച്ച് കെട്ടിയാലും ഒരു വർഷത്തി കൂടുതല് കി കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തിന് മുമ്പ് ഇപ്പം ഡിവോഴ്സാ അപ്പോഴാണ് ആഹ് അപ്പോഴാണ്
ഓരന്നെപ്പൊ ഓരൊക്കെ കൊന്ന് ഇവരന്നെ ഒരുമിച്ച് ജീവിക്കും തോന്നുന്നുണ്ടോ ഓരിക്കെന്നെ ഉറപ്പുണ്ടോ ഇപ്പത്തെ ആ ഒരു ഊക്കിലോ അങ്ങനെ അങ്ങനെങ്ങ് പറയും
ആഹ് അതല്ല ഇപ്പം ഇവര് കൊന്ന് കഴിഞ്ഞാൽ ഇവരെ ഇപ്പം നിയമത്തെ പേടിയില്ലാത്തത് കൊണ്ടാണ്. ഒന്നാമത്തെ കാര്യം ഇവർക്ക് പേടിയില്ല കൊന്നാലും ആരെ കൊന്നാലും ഇറങ്ങി വരാം പന്ത്രണ്ട് വർ ഷം കഴിയുമ്പോ സുഖവാ പിന്നെ ആഹ്
ആഹ് അതെ
ഉം
അങ്ങനൊക്കെയാണ് ഇപ്പോഴത്തെ കാലം ആഹ് നമ്മുക്ക് അതെ
അതന്നെ അപ്പൊ അത് കൂടും ചെയ്യേ കൊലപാതകം കൂടുകയും ചെയ്യും വാശിയും ദേഷ്യമാണല്ലോ പിള്ളേര് വന്ന്ക്ക് ആഹ് ആയിക്കോട്ടെ എന്നാൽ എന്ന ശരി ഓക്കെ.